ഹലോ ആഹ് അപ്പഴേക്ക് വേറൊരു കോള് വന്ന് ആ ഓ ഓക്കെ കേൾക്കുന്നിണ്ടേ
ആഹ് അത് തോന്നിയക്ക്, പിന്നെ അടിക്കാന്ന് പറഞ്ഞപ്പോ തോന്നി ആരെങ്കിലൊക്കെ വിളിച്ചേ അല്ലെങ്കില് ഒരു കോള് വിളിക്കുമ്പോ ഒന്നെങ്കിലും താഴ്ന്ന മുകളന്നാ അല്ലെങ്കി വേറൊരു കോളോ അങ്ങനെന്ത ഒക്കെ ആയിട്ടുണ്ടാവും
അതെ അതെ
പിന്നെ ഇങ്ങള് സ്പെഷ്യൽ ആയിട്ട് എന്തെങ്കിലൊക്കെ ഐറ്റംസ് ഒക്കെ ഇണ്ടാക്കോ?
ആഹ് ഞമ്മള് ആ ബിരിയാണി മന്തി
ആ
അങ്ങനെയുള്ളതൊക്കെ ഉണ്ടാക്കാറിണ്ട്.
എണ മന്തി ഈ ഫ്രൈഡ് റൈസോ
സ് അധികൊന്നും ഉണ്ടാക്കിയിട്ടില്ല എന്നാലും ഉണ്ടാക്കാറുണ്ട്
ഉണ്ടാ അതെങ്ങനെ ങ്ങ എങ്ങനെയാ ഫ്രൈഡ് റൈസ് ഇണ്ടാക്കല്
നമ്മള് ഫ്രൈഡ് റൈസ് എഗ്ഗൊക്കെ നമ്മള് പച്ചക്കറി ഏഹ് എ എണ്ണയില് വയറ്റും പച്ചക്കറി എന്നാലും ആഹ് അതെ ആഹ് പച്ചക്കറി കൂടുതലൊന്നുല്ല ബീൻസ് ക്യാരറ്റ്
ഉം
അതുപോലതന്നെ നമ്മളെ ഗ്രീൻ പീ ആ ഗ്രീൻ പീസ് ഇല്ലേ
ആഹ്
അതും കൂടെ ഒന്ന് എണ്ണേല് വയറ്റീട്ട് മാറ്റി വെക്കും എന്നിട്ട് ആ എണ്ണേക്ക് നമ്മളെന്തെയ്യും
എണ്ണ എണ്ണ നെയ്യും അതല്ലാ എണ്ണേന്നർഞ്ഞാല് വെളിച്ചെണ്ണേ അതോ ഓ
അതെ അതെ വളിച്ചെണ്ണ ഒന്നെങ്കി വെളിച്ചെണ്ണ എടുക്കും അതല്ലെങ്കി സണ്ണോ കയ്യിലെടുക്കോ നെയ്യെടുക്കാറില്ല ആ നെയ്യാകുമ്പോ ഇവിടെ ഉമ്മക്ക് പറ്റൂലാ നെയ്യിന്റെ ആ ഫ്രൈഡ്രൈസിലാ നെയ്യ് ഇടൂല കാരണംന്താച്ചാല് നെയ്യിന്റെ ചൊയ വേറെ നമുക്ക് കേ കിട്ടും
ആ അ ആ
ചെണ്ണാറില്ലെങ്കിൽ സണ്ണോയില്
ആ
അത് ഒന്നുണ്ട് വയറ്റി വെച്ചതിലേയ് ക്ഷെ നമ്മളെന്താക്കും ഒരു ചെറിയേ ഉള്ളി സവാളുണ്ടല്ലോ അതെ ചെറുതായിട്ടൊന്ന് കൊത്തി അരിഞ്ഞതും അതൊന്ന് ഇങ്ങനെ ചെറുതായി ട്ട് വഴറ്റി വരുന്ന സമയത്തായിട്ട് എ എഗിട്ടിട്ട്
ഉം
നമ്മളിങ്ങനെ ആ ഇളക്കി മറിക്കുവല്ലോ? അതിങ്ങനെ ഉണ്ട ഉണ്ട പീസ് ആയി വരുന്ന വിധത്തി ത്തിലെ നന്ന് നന്നായിട്ട് അത് ഇ ആ അതെ അതെ ഇട്ടപാടെ ഇളക്കിയത് അങ്ങനാവു പ്പൊ നന്നായിട്ടൊടഞ്ഞു പോകും-
ഓ ഒന്ന് ആയിന്റെ ഒ ജസ്റ്റ് ഒന്ന് ആയിന്റെ ശേഷം
ഒന്നിങ്ങട്ട് വാ ആവോ വെന്തതിനേഷം ഒന്നിങ്ങ ട് ചിക്കി കൊടുക്കും- എളക്കി കൊടുത്താലെ നമ്മളെ എന്താണ് ചോളപൊരി ഇണ്ടാവോല്ലോ?
അ ആ അ ആ മനസ്സിലായിച്ചോ ആച് ആചോളപ്പൊരി അ
അതെ അതെ അതുപോലിക്കെ അത്രയും കുറച്ചിക്ക് വലിയൊരു പീസിന്റെ രീതിയില എന്താക്കും നമ്മളിങ്ങനെ ഉച്ചി ക്കി പരത്തിയെടുക്കോ എന്നിട്ട് പിന്നെ നമ്മളെ ബസുമതി റൈസ് നമ്മള് മന്തിക്ക് യൂസെയ്യുന്നത് ചാക്കരിയും മറ്റത് പ ച്ചരിയാണ് യൂസെയ്യാം മറ്റേതൊരു വൈറ്റ് റൈസായിരിക്കും നമ്മളെ ഫ്രൈഡ് റൈസിന് എടു ക്കുന്നതേ മറ്റേ നമ്മള മന്തി റൈസിന്റെ - അത്ര വേവിണ്ടാവൂല്ല
ഇണ്ടാവൂല്ലല്ലേ?
ഇത്ര തന്നെ ഏവലു- ഓം വണ്ണം തന്നെ ഇണ്ടാവൂല്ലാറൈസിന്- രണ്ട് വിധം ഉണ്ട് ബസ്മതി റൈ സ് ഒന്ന് ചാക്ക്രിയും മറ്റേത് പച്ചരിയും
ആണോ ഞമ്മള് അതോ നോക്കൂല കൊണ്ടുവന്നാണ്ട് വെക്കന്നല്ലാദേ അരിന്റെ
യൂസ് ചെയ്യല്ല പച്ചരി- അതൊന്ന് വേവിച്ചിട്ട് ആ വേവിച്ചിട്ട് നമ്മളെന്താക്കും പിന്നെ നമ്മളീ ചിക്കൻ ഇടണ്ട്- കൊല്ലം ജില്ലേ- ചിക്കൻ ചെറി ചെറിയ കട്ട് പീസാക്കി- ഒന്ന് ട്രൈ ചെയ്തെടുക്കും ഒന്ന് ശാലോ ഫ്രൈ ചെയ്യോ നമ്മൾ ഫിഷ് ഫ്രൈ ചെയ്യണ പോലെ തന്നെ നമ്മൾ മസാല ഒക്കെ തേച്ചിട്ട് ആ ഒന്ന് ശാലോ ഫ്രൈ ചെയ്യും നമ്മളിങ്ങനെ ഇളക്കി കൊടുത്തിട്ട് ആ അതെ അതെ വേറെ പാനിൽ നമ്മൾ ഫ്രൈ ചെയ്തെടു എടുക്കും എന്നിട്ട് പിന്നെ ഈ പച്ചക്കറിയും അതുപോലെ നമ്മൾ ഗ്രീൻ പീസും ബീൻസും അതുപോലെ തന്നെ ക്യാരറ്റും കൂടെ ഈ ചിക്കന്റെ കൂടെ ഒന്ന് മിക്സ് ചെയ്തിട്ട്
ആ എല്ലാം കൂടെ മിക്സ് ആക്കി
ആ മിക്സ് ആക്കിട്ടാ എന്നിട്ട് പിന്നെ നമ്മൾ റൈസ് ഇങ്ങനെ ഊറ്റി ഇടുന്നതിനനുസരിച്ച് നമ്മൾ ഇളക്കി മിക്സ് ആകുമല്ലോ
ആ മുകള് കൊറെശ്ശെ കൊറെശേ ഇങ്ങനെ മിക്സ് ആക്കിട്ട് ഇട്ട് കൊടുക്ക ആ
കുറച്ച് അരി അരി ഊറ്റി ഇടാ അതിന്റെ മുകൾക്ക് ആ അതെ അതെ അതെ അതിന്റെ കൂടെത നമ്മൾെന്തായും ഈ ചിക്കൻ ഫ്രൈ ചെയ്തതും കൂടെ ഈ ചിക്കൻ ഫ്രൈ ചെയ്തതും ഈ വെജിറ്റബിൾസും കൂടെ എന്താ കോമി ചെയ്യോ നന്നാക്കി ഇളക്കി മിക്സ് ചെയ്തതിന് ശേഷം ആ നമ്മൾ ഇതിട്ടെടുത്തിട്ട് റൈസ് മിക്സ് ആക്കും
മിക്സ് ആക്കല്ലാ പിന്നെ നമ്മള് ഇത് നല്ല വേവിച്ച കാണ്ട് നല്ല വേവിച്ചി ക്കനുണ്ട് അല്ലാതെ വേറേത് ബിരിയാണി കട്ടുമ്പോലെ വേറെ ദം ഇടൊന്നും വേണ്ടാ
ഇല്ല ല്ല വേണ്ട വേണ്ട പിന്നെ നമുക്ക് അലൂമിനിയം ഫോയില് ഇപ്പൊ എയറൊക്കെ പുറത്ത്ക്ക് പോവാതെ നല്ല ദമ്മായിട്ട് കെടക്കാനെന്താക്കാ അലൂമിനിയം ഫോയിലുപയോഗിച്ചിട്ട് ഒന്ന് കവറെയ്ത് വെയ്ക്കുന്നത് ഒന്നും കൂടെ നല്ലതാണ് കാരണം റൈസ്ന്നന്നെ വേവ് കുറച്ച് കൊറവുണ്ട്ന്നുണ്ട ങ്കിലും അയില് കെടന്നിട്ടൊന്ന് വേവാനും
ഉം
പിന്നെ നന്നായിട്ടൊന്ന് ആ വെജിറ്റബിൾസിന്റേം അതുപോലെ തന്നെ ചിക്കന്റെ ഒക്കെ ടേസ്റ്റേ ആയിക്കൊന്ന് പിടിക്കാനും നല്ലതാണ്
ആഹ് ഒര് ഒരരമണിക്കൂറൊക്കെ വെച്ചാ കാണു
ആഹ് അതെ അതെ അതെ ആഹ് മതി മതി നമ്മള് മന്തിയൊക്കെ വെ യ്ക്കുന്നത് പോലെ തന്നെ ഒന്ന് ആപ്പ് ചെയ്ത് വെച്ചാലോ അയിന്റെ എയറും കാര്യങ്ങളൊന്ന് പൊറ പോവാതെ ആകുമ്പോ അയിനൊരു പ്രത്യേക ടേസ്റ്റ് ആണല്ലോ ആ ചൂടില് ആദ്യന്റെ ടേസ്റ്റ് പച്ചകറീന്റെ അതുപോലെ തന്നെ ചിക്കന്റെ ഒക്കെ ടേസ്റ്റ് തന്നെ അതൊക്കൊന്ന് എറങ്ങും ചെയ്യും അത്രേ ഉള്ളൂ. ആ അതെ അതെ പിന്നെ എന്താ വെച്ചല് ഫ്രൈഡ് റൈസ് ഉണ്ടാക്കുന്ന സമയത്ത് നമുക്ക് ചിക്കൻ ഗ്രേവിയോ അല്ലെങ്കി കടായി ഐറ്റംസ് എന്തങ്കിലൊ ക്കെ വേണം അപ്പഴേ അയിനൊരു പഞ്ച് കിട്ടൊള്ളൂ. അതെ അതെ അതെ അതെ കാരണന്ന് വച്ചാല് ആ ആ ആ പിന്നെ നമ്മള് ചിക്കൻ ഫ്രൈ ആയി ചെയ്തിട്ട് അയ്ക്കി ഇടുന്നുണ്ടെങ്കിലും അത് നമ്മള് കൊറേശ്ശേല്ലേ ഇടുന്നൊള്ളൂ ചെറിയ ചെറിയ പീസ് ആക്കിട്ട് കൂടുതലായി നമ്മളയീക്ക് ചിക്കൻ ഇടുന്നില്ലല്ലോ ആ അപ്പൊ പിന്നെ ഒ ഒരു ഡ്രൈ റൈസ് ത്തിൻ്റെ പോലായിരിക്കും നമ്മളിപ്പോ നെയ് ആയി നെയ്ച്ചോറൊക്കെ കഴിക്കുമ്പോ നമുക്ക് അത്ക്ക് കറിയോ അല്ലെങ്കി ചിക്കൻ ഗ്രേവി ഒക്കെ വേണല്ലോ അതുപോലെ അപ്പൊ പിന്നെ നമ്മളെ കൂടുതല് സ ഡ്രൈസ് ഉണ്ടാക്കാറില്ല
ആഹ് അത് ശരിയാണ് എന്നെങ്കിലു
പരുന്നാള് സമയങ്ങനെ സ്പെഷ്യൽ ഡേസുകള് എന്തെലുക്കെ ഉണ്ടാക്കാർ
ഓ ഉം അത് ബിരിയാണിക്കെ ബിരിയാണിൽ തന്ന ആഹ് ആ ണ്ട് ബിരിയാണി ബിരിയാണി ഉണ്ടാക്കും പിന്നെന്താ മന്തി അതന്നെ ഇവിടെ പിന്നർക്കൊക്കെ ഉണ്ടാക്കി അതേ പറ്റുള്ളു മക്കൾക്ക്‌
ആ ആ അപ്പൊ മന്തി വന്നീന്റെ ശേഷം എല്ലാരെം ഫേവറേറ്റ് മന്തിയാണ്
മന്തിയാണ് അർ മന്തി യാണെങ്കിൽ ഒരാൾക്ക് ബിരിയാണി അങ്ങനെയാണ് ഇവിടെന്ന എല്ലാരും അന്നന്റെ മക്കളെന്നോട് ഞാൻ പറയു എല്ലോട്ത്തും പോയി തിന്നോളി ന്ന പെരുന്നാൾക്ക് എല്ലോട്ത്തും പോ ല്ലൊ അപ്പൊ രണ്ട് കൂട്ടർക്കും വേ വേറെ വേണ്ടേനു ഒരാൾക്ക് മന്തിയ ഒരാൾക്ക് ബിരിയാണി ബിരിയാണി വെച്ചടെ ഞങ്ങ തറവാടുത്തൊം എല്ലാരും കൂടൊരുമിച്ചാണ് പെരുന്നാൾ കഴിക്കിയല് അപ്പോൾ അപ്പോ അവര്ക്കൊക്കെ ഇതാണ് ഇഷ്ടം ഷ്ട ബിരിയാണി ഇഷ്ട അപ്പ മ്മളല്ലാരും കൂടെ ഒന്നിച്ച് അത് വെക്കും മന്തി അപ്പൊ മൂത്തച്ഛന്റെ വീട്ടിലൊക്കെ മന്തി ഉണ്ടാകും അ അവര് ഇഷ്ടം മന്തിയാണ് അപ്പോ അവ അധികം അതാ വക്ക അപ്പൊ ഞ അവിടെ പോയി തിന്നോളി അവരെങ്ങും വരും അവ
അതെതെ പെരുന്നാൾക്ക് അങ്ങനെ തന്നെയാണല്ലോ കാരണം എന്താച്ചാൽ എല്ലാരും ആ ബന്ധം പുലർത്തനരു അവസരം കിട്ടുന്നതാണല്ലോ
ആ അപ്പ അങ്ങന പോകുമ്പോ അവിടെന്നാണ് കയ് പിന്നെ വീട്ടന്ന് ഒരു നേരം തന്ന തിന്നൊളൂ പിന്നെ അങ്ങനെ കറങ്ങി കറങ്ങിങ്ങനെ പോയി അട്ന്നൊക്കെ തിന്നണ പണിക്ക അവ പറഞ്ഞ വെറുതെ ഒന്നായിട്ട് വച്ച് ഊഞ്ഞ പിന്നെ പിറ്റ് വെറ നേരം തിന്നാ ആ അതെ ഒരു നേരം നമുക്ക് തിന്നാ പിന്നെ അത് പിറ്റേത് സമയമുക്കമ തിന്നാ കയൂല്ലോ അ
അതെ കഴി അതെ അതെ അതെ അങ്ങനെ നമ്മള് സാദാ നോർമൽ ഫുഡിന്റെ പോലെല്ലല്ലോ
ഇല്ല അത് നമ്മള് സാദാ ചോറ് തിന്നുമ്പോ നമ്മക്ക ഇത് ഒരു രണ്ട താണയിൽ കൂടുതൽ തിന്നാൻ കയൂലല്ലോ ഒരു ദിവസം
അതെ അതെ സത്യം
അങ്ങനെ ക്കെ ആയിട്ട് പിന്നെങ്ങനെ
ഴപ്പല്ല അവർക്കും അതിനോട താല്പര്യം എത്ര സമയം കിട്ടിയാലോ ഉം
അത് വയറിനും അരിയൊക്കെ ഒന്നും വല്ല നല്ലതൊന്നും അല്ലെങ്കി ഓർക്കെന്താ ഇപ്പത്തന്നെ ഇറച്ചി മീനും ഇതും മീനോടല്ലേ താല്പര്യം കോയി ഇറച്ചി ഇങ്ങനത്തെതൊക്കെ തന്നെ താല്പ
ചിക്കന് ചിക്കനോടാണ് എല്ലാവർക്കും താല്പര്യം സ്കൂള്ക്ക് കൂട്ടാൻ കൊണ്ടുപോകണമെങ്കിലും ഫ്രൈഡ് ഐറ്റംസ് മാ ത്രേ പറ്റുള്ളൂ ഒന്നുങ്കിൽ ചിക്കന് അല്ലെങ്കില് സോയാബീൻ അല്ലെങ്കില് പൊട്ടാറ്റോ
ആ ഇവിടെ അങ്ങൻതന്നെയാണ് ഉരുള ങ്‌ ഇപ്പ ഞാൻ അധികം ഉണ്ടാക്കി കൊടുക്കും പൂല അത് പൊരിച്ചെന്നു കൊണ്ടോയിട്ട് നെഞ്ചിവേ
കേടാണ് അതേ അതെ ആ നല്ല ഗ്യാസിന്റെ പ്രശ്നം തും വരും എണ്ണയിലിട്ട് ഇങ്ങനെ വറുത്തെടുക്കുന്നത് ണ്ടാവുമ്പോ അതിന്റെ ഒരു പ്രശ്നോം വരും
കെഴങ്ങന്നെ ഗ്യാസിന്റെ ഇതല്ലേ അപ്പ ഞാപ്പ ഉണ്ടാക്കൂല്ല നീ സ്കൂളിന്ന് എന്ത് കൂട്ടാന ഉള്ളതും കൂട്ടി തി ന്തുവാന്നു പറയും ഇവിടെ വര്മ്പോ തിന്നാറയും ഈ ദിവസ് ത് കൊടുക്കുമ്പോ ഇ സ്കൂളിൽ ചെന്ന ടീച്ചർ വിളിക്കും ഇവനെന്താ ഭക്ഷണം കഴിക്കല് ഒരു നെഞ്ഞിവേദനൊക്കെ പറയണാണ്ല്ല അതിപിന്നെ അതിന്റെ ശേഷം ഞാന് ഒരു കൂട്ടാനും കൊ ബാക്കിലുള്ളതും കൂടി തിന്നാ മതി പറയും ഞാൻ
അതെ അതെ ഇവിടെ പിന്നെ ഇവിടെ പിന്നെ അച്ചാർ ആയാലും മതി
ആ അച്ചാറൊന്നും ഇവിടെ
അച്ചാർ വേണം ഇപ്പൊ അച്ചാറൊ തീർന്നാണ് അപ്പൊ ഇവിടെ ഇന്നലെ പറയാരുന്നു ഇനി അച്ചാറ് വാങ്ങിക്കണം പിന്നെ ഞാ പറഞ്ഞ് കടെന്ന് വാങ്ങിച്ച ച്ചാർ വലിയ ടേസ്റ്റ് ഒന്നും ഉണ്ടാവില്ല ഇവിടുന്ന് നമ്മള്ണ്ടാക്കി കഴിക്കുന്ന ടേസ്റ്റ് ഒന്നും കടേന്നു വാങ്ങിച്ച കി ട്ടൂല്ലാ എന്നൊക്കെ പറഞ്ഞിട്ട് ഞാ അത് ഭയങ്കര കേടുവാണ് നമ്മള് നമ്മളെ വീട്ടിലിണ്ടാക്കുന്ന പോലെല്ലല്ലോ കടെന്നാവുമ്പോ
അല്ലേ അത് അവര് ആരെങ്കിലോക്കെ ഇണ്ടാക്കി കൊണ്ടന്ന് വെക്കണ ഇവിടെ ആരുണ്ടാക്കി റ്റൊന്നും അമ്മക്ക് അറിയിന്ന്ല്ല
ഇല്ലല്ല അതിന് ടേസ്റ്റും കുറവാണല്ലോ നമ്മളെ വീട്ടിലുണ്ടാക്കി നമ്മള് കയി ക്കുന്ന ആ ടേസ്റ്റ് ഇല്ലല്ലോ
ഇല്ല്യെ ന്ന അത് പിന്നെരു കൂടുതൽ ഉപ്പ് ചോയക്കും പോലെ
എ വെറുതെ ക്യാഷ് കൊടുക്ക്ആന്നല്ലാതെ
വല്ല്യ ടേസ്റ്റ് ഒന്നും ഉണ്ടാവില്ല ഉം പിന്നെ ഈ പ്രാവശ്യം
ച്ചാറുവേണം
ആണോ അത് ഇവരി എ ഐറ്റംസ് ഇങ്ങൻത്തെ ത്തത് തിന്ന് എന്താ വായി വ ബേക്കറി അങ്ങനത്തൊക്കെ കഴിക്കുമ്പോ അധികം എന്താണ് വയറിന് പുണ്ണ് വരും അങ്ങനെന്
അത് പറഞ്ഞ അവർക്ക് മനസ്സിലാവൂല ഇവിടെ മോനൊക്കെ എത്രേ കൂടുതലറിയോ അച്ചാറ് കയിക്കാ ഞാൻ പറയും കൊറേശ്ശെ കഴിച്ചോ ഇപ്പ ഈ മാങ്ങാ സീസൺ ഒക്കെ വന്ന പ്പൊ എത്ര പ്രാവശ്യാണ് അച്ചാറിട്ടിട്ട്ള്ളത് അറിയോ എത്ര ബോട്ടിൽസ് ഒരു പ്രാവശ്യം ഇടുപ്പോതന്നെ നാലും അഞ്ചും ബോട്ടിൽസൊക്കെയാണ് അച്ചറിവിടെ ഇണ്ടാവാറ് അത് ഏകദേശം രണ്ടോ മൂന്നോ ആഴ്ച ആവുമ്പോ അത് ഫുള്ള് തീരും നമ്മള് നല്ലോം കഴിക്കും
ആ ഏ എനിക്ക് അങ്ങനെ കഴിക്കാൻ തോന്നൂല അച്ചാറ് അത് ശെരിലെ ആ പിന്നെ മാങ്ങച്ചാറ് കൊറച്ചൊക്കെ തിന്നുന്നല്ല വേ ള്ളതൊണ്ട് വെല്
നമ്മള് ഏത് അച്ചാറും നമ്മള് അവരെ മക്കളെ മാത്രേ കു കുറ്റം പറഞ്ഞിട്ട് കാര്യല്ല നമ്മള് നന്നായിട്ട് കയിക്കും പിന്നെ അവര് കയിക്കുമ്പോ നമു ക്കോന്നും പറയാൻ വയ്യല്ലോ നിങ്ങള് നല്ലോം തിനുന്നില്ലേ പിന്നെ എന്താ ഞങ്ങളെ പ
ആ അച്ചാറ് എങ്ങനെ ചോറ്റിക്കട വെറുതെ തിന്നേ
ചോറ്ക്കും കഴിക്കും വെറ്തെ ഇരിക്കാണെങ്കിൽ അപ്പ അച്ചാറ് കണ്ണ്ല് ക ണ്ടാ പിന്നെ അത് തീരുന്നത് വരെ എപ്പോഴെങ്കിലുക്കെയി അങ്ങനെ കഴിച്ചോണ്ടേരിക്കും
അത് ശെരി അങ്ങനെ ഇഷ്ടാണ്ല്ലേ
ഇവിടെ ഉമ്മ ഭയങ്കര ചീ ത്ത പറയും അങ്ങനെ കഴിച്ച് കഴിച്ചിട്ട് അച്ചാറിണ്ടലൊക്കെ നിർത്തിയിരിന്നു ഇവിടെ അച്ചാറിടൂലാറഞ്ഞിട്ട് എന്ത് കിട്ടിയാലും അച്ചാറിടൂല പക്ഷെ ഇപ്രാവശ്യക്കെ മാങ്ങ നന്നായിട്ട് അച്ചാറിട്ട് കഴിച്ചിട്ട്ണ്ട്
ഉം